ആ
ഹലോ
കേൾക്ക്ണ് ണ്ടോ
ആ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ടേ ന്തേക്കെയിണ്ട് വിശേഷങ്ങള് നല്ല വിശേഷാണ്
ഇവിടേം നല്ല വിശേഷങ്ങള് ചായക്കെ കുടിച്ചോ
ആ ചായ കുട്ച്ട്ടില്ല മക്കളൊന്നും വന്നിട്ടില്ല സ്കൂൾട്ട്ട്ട് ഓലൊക്ക വരുമ്പോത്തിനും ചായൊക്കെ ഇണ്ടാക്കി എടുക്കട്ടെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇര്ക്കാണ്
ആ എപ്പഴാ വര അവര് നാല് മണി കഴിയുമ്പോ വരണ്ട അല്ലേ
ആ നാല് മണി നാലരക്ക ആവും വര്ണെങ്കിലും വണ്ടി ഓരോ ഭാഗത്ത്ക്ക് ഇങ്ങനെ പോവുന്നോണ്ടേ പലേ ഭാഗത്ത് കൂടി ഇങ്ങനെ പോവുന്നോണ്ട് ആ അതാണ് താമസിച് വരും ക്ഷെ ഇവിടെ അടുത്തെന്നെയാണ് സ്കൂളൊക്കെ ഇവിടെ അടുത്തെന്നെയാണ് ചെറിയ മോള്തൊക്കെ പക്ഷെ വണ്ടി അയ്ല് അതില് ഇതിലൊക്കെ പോയിട്ടേ
ആ ഹാ ഹാ ഹാ ലാസ്റ്റ് ഇങ് വരുത്തുള്ളൂ
ആഹ് ലാസ്റ്റക്ക് ഇവിടെ എത്തുള്ളൂ നാലേ മുക്കാൽ നാലര കഴിയും
ആഹ് ആ വന്ന് കഴിയുമ്പോ പഠിപ്പിക്കാനൊക്കെ ഇരിക്കണോ
വന്ന് കഴിഞ്ഞിട്ട്ണ്ടെങ്കിൽ കളിക്ക കഴുകിട്ട് ചായൊക്കെ കുടിച്ചിട്ട് പിന്നെ രാത്രിയേ പഠിപ്പിക്കാനൊക്കെ ഇരിക്കുള്ളൂ പ വന്നിട്ട് അത് വരെ ഓല് സ്കൂള് ആഹ് വൈക്കന്നെയാണ് ഭയങ്കര മടിയാ
ആഹ് പൊറത്തൊക്കെ പോകാനെങ്ങനെ വഴക്ക് കൂടുവോ
ഇല്ല അങ്ങനെ പോകുന്നില്ല ഇവിടെ ഇരിക്കും ടി വി കാണും മൊബൈല് അല്ലെങ്കിൽ ടി വി ആണോ എവിടുക്കും പോകൊന്നില്ല
ആഹ് വെക്കേശ്നൊക്കെ എവിയേലൊക്കെ പോയായിരുന്നോ മോളെ
വെക്കേഷ് ശന് അധികം എവിടെ പോയിട്ടൊന്നില്ല നമുക്ക് പോകാൻ പറ്റിയ സാഹചര്യം ഇല്ലേന്നി അമ്മളെ കുടുംബത്തിലൊക്കെ ഇതൊക്കെ ഇണ്ടായപ്പളെ
ആഹ് ആഹ്
പിന്നെ നമ്മള് പിന്നെ വെക്കേഷനൊന്നും എവ്ടക്കും പോയില്ല അങ്ങനെ ആയി പോയി
ആഹാ
സങ്കടപ്പെട്ട കാര്യങ്ങളൊക്കെ ആയപ്പോ സങ്കടപ്പെട്ട കാര്യങ്ങളൊക്കെ കുടുംബത്തിലിണ്ടായപ്പോ പിന്നെ നമ്മക്ക് പോവാനുള്ള ഉണ്ടാവും അപ്പൊ അമ്മക്ക് പോവല്ലല്ലേ അപ്പൊ അമ്മക്ക് ചെയ്യണ് അമ്മള്
ആഹ് അതെ അതെ
എവിട്ക്കു പോയിട്ടില്ല ഇപ്രാവശ്യംന്ന് പറയാം
ആഹാ
നല്ല ചൂടല്ലേനോ പുറത്തൊക്കെ ഇറങ്ങാ പോവാണ് കഴിഞ്ഞിട്ട്ണ്ടെങ്കിൽ ഭയങ്കര ചൂടല്ലേ ഇനി പൊർതെർങ്ങാൻ കഴിയാത്ത ചൂടല്ലേ
അതെ ഇപ്പ പക്ഷെ ചൂടില്ല ഇപ്പം മഴ ആയത് കൊണ്ടേ
ആഹ് ഇപ്പ മഴപ്പ സ്കൂൾ തൊർന്നും ചെയ്ത് പോവാൻ കഴിയിണൂല്ല
ആഹ്
അതാണിണ്ടായത്
ആഹ് ഇനിയിപ്പ സ്കൂളിലല്ലേ ഇന്ന് പോവും കുട്ടികള് അല്ല ഇനി ശനിയും ഞായറും മാത്രേ അവധി ഉണ്ടാവുള്ളല്ലോ
ആഹ് ശനി ഞായറും മാത്രം അവധിയുള്ളൂ അവർക്ക്
ട്യൂഷനൊക്കെ പോന്നുണ്ടോ ഇല്ലല്ലോ ട്യൂഷന് പോവുന്നുണ്ടോ മോള്
ആഹ് വല്യ മോൾ ട്യൂഷന് പോവ്ണ്ട് പത്താം ക്ലാസ്സിലാണ്
ആഹ് ഹഹ
അവള് ട്യൂഷൻ പോക്ക് രാവിലെ എട്ട് മണിയവുമ്പോത്തതില ബസ്സ്ണ്ട് ആ ബസ്സില് കേറി ട്ട അവള് പോവും ഇതിലെ ബസ് ചെറിയ ബസ്ട്ടോ എപ്പളും ബസ് ഇല്ല ആഹ് ഒരു റ്റു ബ സ് രാവിലെ മാത്രമേ ഉള്ളൂ അത് അവരെ സ്കൂളിന്റെ മുന്നിൽ കൊണ്ടോയിട്ട് നിർത്തുംത് കഴിഞ്ഞിട്ട് എട്ടേ കാല് ആവുമ്പംതിരിച്ച് നമ്മളെ നാട്ടിൽ കൂടെ വര അങ്ങനെയ ഉള്ളൂ അല്ലാതെ എപ്പോഴും ബസ്സില്ലപോക്കറ്റ് റോഡാണ് ഹൈവേ റോഡല്ല പിന്നെ ഓട്ടോയും വണ്ടികളൊക്കെ ങ്ങനെ പോകും ബസ് അധികല്ല
ആഹ് ആഹ്
അങ്ങനെയൊക്കെയാണ്
ആഹ് പിന്നെ ഉമ് കൂടുതലും അവര് ആഹ് ഇനിയിപ്പ ല്ലല്ലയോ ഇനിയിപ്പ നല്ലോണ്ണം പഠിക്കണം
പഠിക്കണം വന്നിട്ടുണ്ടെങ്കി പിന്ന ഈ മൊബൈലേ പ്പോത്തെ കുട്ടികളൊക്കെ ഈ മൊബൈലിൽ ഈ ഓരോ ആ പ്പ് ള്ളതോണ്ടേ അതിലങ്ങട് കേറാണ് ത്ര പറഞ്ഞാലും കേക്കൂല അതാണ്
യൂട്യൂബ് ഒന്നുള്ള യൂട്യൂബ് ഒന്നും ഇപ്പ മക്കള ഉപയോഗിക്കുന്നല്ല്യ മറ്റേതാണ് ഉപയോഗിക്കാറ്
ഇൻസ്റ്റാഗ്രാമ് ഉണ്ടോ മോള് ഇൻസ്റ്റാഗ്രാമിലാ ആക്റ്റീവാ ണോ
സ്കൂൾ വിട്ട് വന്നാ അതിലാണ് പിന്നെ നമ്മളിങ്ങനെ ചീത്ത വായക്ക് ങ്ങനെ പറയണ അത് ടുത്തക്ക് എടത്തക്ക് ന്നൊക്കെ ഓര് ഇല്ല ല്ല വിടെ ഒരു ഫോട്ടോക്കെ അങ്ങനെ എന്തെങ്കും വിശേഷ ദി സങ്ങളിലൊക്കെ ങ്ങനെ ഇടന്നല്ലാതെ ങ്ങനെ അല്ലാതെ ചെയ്യന്നില്ല അങ്ങനെ വീഡിയോന്നുണ്ട് സമയമില്ലല്ലോ വീഡിയോ ഒന്നും ഇടാെ എടുക്കാൻ സമയല്ലല്ലോ
ആഹ് ആഹ് ആഹ് കണ്ടോണ്ടിരിക്കുവല്ലേ
കണ്ടോണ്ടിരിക്കു പിന്നെ ചാറ്റിങ്ങ് ക്കെ ണ്ടവല്ലേയ്ല് നമ്മള് നല്ലോം ശ്രദ്ധിക്കണം മക്കളൊക്കെ എങ്ങനെയക്കെയാണ് എങ്ങനെയ പലരോടും ചാറ്റീ അങ്ങനെ
ക്കാര അയ്നകത്തുള്ളത് മുഴുവൻ
അതാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ക്ഷെ രാത്രിയായിട്ട് മൊബൈൽ അവർക്ക് കൊടുക്കൂലട്ടോ ഒരു മൈ ഒരു വൈകി ട്ട് രെ കൊടുക്കുള്ളൂ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കയ്ന്ന് വാങ്ങിട്ട് പഠിക്കാ അതുവരെയുള്ള കൊ റച് സമയൊക്കെ അവര് കണ്ടോട്ടെ അല്ലാഞ്ഞാൽ പിന്നെ അവർക്കെന്തെങ്കിലുമോക്കെ താവൂല്ലേ
ആഹ് ആഹ്
കണ്ട് ശീലിച്ച മക്കളാവുമ്പോ കൊറച്ച് സമയം സ്കൂള ഇട്ട് വന്നിട്ട് കൊറച്ച് സമയം
ആഹ് നേരാ അല്ലെങ്കിൽ പിന്നെ എത്രയും നേരം പഠിച്ച് പഠിക്കാൻ പോയിട്ട് വന്നിട്ടണ്ട് പിന്നെയും കേർന്ന് പഡി ന്ന് പറിമ്പോ അവര്
ആഹ് അതു ആണ് അപ്പോ വൈകിട്ട് പിന്നെ ബാങ്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ പഠിക്കാനൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തി ട്ട് ചെയ്യാനുണ്ടാവുല്ലോ അതൊക്കെ ചെയ്തിട്ട് പിന്നെ പഠിക്കാനൊക്കെ ഇറങ്ങി പിന്നെ മൊബൈലൊന്നും ടുക്കൂല പിന്നെ മൊബൈലിലും കുറെക്കെ കാര്യങ്ങളൾ ഉണ്ടാവല്ലോ പഠിക്കാനായിട്ടുള്ളത് അതൊ നോക്കിട്ട് ങ്ങനെ പഠിക്ക ട്യൂഷൻ ആയാലും സ്കൂൾ ആയാലും
ആഹ് ആഹ് അതെ അതെ രണ്ടും പിടിക്ക
അതാണ്
പനിയാണോ
പനിയും ജലദോശൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ടീസം ആയിന്
ആഹ് ആഹ് ആഹ് അതെ അതെ ഒരു സൗണ്ട് വ്യത്യാസം
സൗണ്ട് വ്യത്യാസംക്കെ ഉണ്ട്
ആഹ്
ഗുളികക്കെ കഴിച്ചിട്ടുണ്ട് ഹസ്ബൻഡിന് ഇണ്ടായിന്നെ ഓല് ഓര് ത് നമുക്ക് പകർന്നതാ ഓര് ആരേ വീട്ടിലുണ്ടായിണ്ടാണ്ടെ ങ്കി അവരുടെ നമ്മുക്ക്ണ്ടാവല്ലോ
ആ ഇപ്പൊ ഒരു വയറൽപ്പനീയൊ ണ്ട് ഉ
ഇത് ജലദോഷം പിടിച്ചിട്ടേ
ആഹ്
അത് ഗുളിക കുടിച്ചിട്ട് സുഖണ്ട് പിന്നെ ആവിയൊക്കെ പിടിച്ചും ആവിപിടിച്ച് രാവിലെ ആവിപിടിച്ച്
ഈ പനിക്കൂർക്ക ഇല്ലേ പനിക്കൂർക്ക അറിയാവോ അത്
ആഹ് കഞ്ഞിക്കൂർക്ക ഞങ്ങള് കഞ്ഞിക്കൂർക്കലിന്റെ എലാന്നാപറയാ
ആഹ് ആ സാധനം വാട്ടിയിട്ട് കുടിക്കുന്നത് ജലദോഷം മാറുംന്ന് പറയാം പെട്ടെന്ന്
അത് ഞമ്മളെ വീട്ടില് ഞങ്ങളെന്താ ചെയ്യല് അറിയോ ആവിപിടിക്കൻ നാര ങ്ങ ഇണ്ടല്ലോ ഇമ്മളെ ചെറ്നാരങ്ങ ചെറ്നാരങ്ങ വെ ട്ടി വെള്ളത്തില് കുക്കർല് ഇട്ടിട്ട് അതിന്റെ ആവി ഇങ്ങനെ പിടിക്കും വിസില് ഊരിയിട്ട് ഏഹ് അതിലെ ആവി ഇങ്ങനെ വെരൊല്ലോ അത്ഇങ്ങനെ ഞമ്മളെ മോത്ത്ക്കും നെഞ്ഞിലെക്കെ ആക്കിയിട്ട് തലേ തലെന്റെ ഭാഗത്ത്ക്ക് ഇങ്ങനെ ആക്കിയിട്ട് അമ്മള് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചാെട്ക്കും നല്ലമാറ്റാ നല്ലതാ ഈ കൊറോണ സമയത്തൊക്കെ നമ്മളെ ഏഹ് പെട്ടെന്ന് മാറും കൊറോണ അമ്മളെ കഫംഒക്കെ ഇങ്ങനെ മു ഏ മുറിഞ്ഞ് ഇങ്ങണ്ട് പോരും കൊരച്ചിട്ട് മുറിഞ്ഞ്ഇങ്ങട് പോരും നമ്മള് വായ ഇങ്ങനെ തൊറന്ന് കൊട്ക്കണം അത് ഇങ്ങനെ ആവി പിടിച്ച്ണ സമയത്ത്
ആഹാ
ഇന്ന്ട്ട് നമ്മളപ്പം നമ്മളെ വായേക്ക്
അല്ല വിസ് ല് മോ അതിന്റെ ആവി മേളോട്ടല്ലേ പോവുന്നത്
മേളോട്ട് പക്ഷെ നമ്മള് പിന്നെ നമ്മളെ പയെ ഗ്യാസിന്റെ പൈപ്പാെക്കെ ഇടൊല്ലോ പയേത് അതെക്കെ ഇണ്ടെങ്കില് അദ്മ്മെല് കൊട്ത്തിട്ട് നമ്മള് ഇങ്ങനെ പിടിച്ചാ അതിന്റെ ആ ആവി വെര്ന ഭാഗത്ത് എന്തെങ്കിലും മുണ്ടോണ്ട് ഒന്ന് പൊത്തിപ്പിടിച്ചാ അപ്പൊ പിന്നെ പരന്നേ പോവൊള്ളൂ മറ്റേത്ഇങ്ങനെ നീളത്തില് വെരൂലെ അമ്മളെ ആവി പിന്നെ കുക്കറിലായിട്ട് ഇണ്ടെങ്കില് നമ്മള് ഇഞ്ഞ്ഇപ്പൊ പൈപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞമ്മളാ പൈപ്പ് അത് പോലെ ഇല്ലെങ്കിലും അങ്ങനെ പിടിച്ചാ അല്ലാതെ പിന്നെ എൻ അഹാെ പൈപ്പൊക്കെ തെരഞ്ഞ് പിടിച്ചണ്ടേ
ആഹ് അതാ ഞാൻ ഓർക്കുന്നെ മി മിഷ്യനില് നമ്മള് ഈ സാനങ്ങളൊന്നും ഇടാംപാടില്ല പെട്ടെന്ന് കേടാവും അപ്പൊ അതുകൊണ്ട് ഞാ ഇങ്ങനെ ഓർത്തത്
കുക്കർലാണ് ഇടല്
കുക്കറിലാ ചെയ്യുന്നത് അല്ലേ അല്ലെങ്കി പുട്ട് കുത്തും
അല്ലെങ്കി പിന്നെ ആവി പിടിച്ച്ണ അമ്മളെ വിക്സ് ഗുളിക ഇണ്ടാേ അത് നെങ്കാട്ടി മാറ്റാണ് ഇതക്കെ
ആഹ്
തലവേദന ഇണ്ടായി ആവി പിടിച്ച്ണ വിക്സ് ഗുളിക നല്ലതാ തലവേദന പെട്ടെന്ന് മാറും പക്ഷെ ഇങ്ങനെ ജലദോഷ ഷം ഇണ്ടായി ഇണ്ടെങ്കില് ഞമ്മക്ക് കഫൊക്കെ മുറിഞ്ഞ് ഇങ്ങനെ പോരും അത് ഇതുപോലെ ആവിപിടിച്ചാ ഇങ്ങള് കൊറോണ സമയത്ത് ത്തെക്കേയ് എല്ലാരും ഒന്ന് ആവിപുടി ടിച്ചോണ്ടും നമ്മള് ആ വെള്ളാെക്കെ തെളപ്പിച്ച് കുടിച്ചോണ്ടെല്ലേയ്ന്നോ ഇല്ലെങ്കിലും ഇണ്ടെങ്കിലെ എങ്ങനെ കൊറോണ വന്ന്ഇണ്ടായിനി
ഉണ്ടായിരുന്നല്ലേ
ഇണ്ടായിന്ന് എനിക്കും എനിക്ക് നന്നായിട്ട് ഇണ്ടായിന് കൊറോ പക്ഷെ ഒന്നും സംഭവിച്ചാതെ കിയിച്ചലായി കിട്ടി ശ്വാഷംഇങ്ങട്ട് സ്വാസം ഇങ്ങട്ട് ട്ടാതെ ശ്വാസൊന്നും കിട്ടുന്നെ ഇല്ലേയ്നീ പനിച്ച്പ്പൊറ് പൊറം വേദനിം മേലും കയ്യും വേദനിം ഒന്നും വാസനെന്നും അറീലേയ്ന്നു പക്ഷെ ഹോസ്പിറ്റൽക്ക് പാെയ്ക്കാണെങ്കില് അത് അവടെ കടക്കെണ്ടേരും ബാക്കി ഇങ്ങട്ട് വെരൂല ഹ്
ആഹ്
ഓല് പഠിക്ക്യല്ലേ പക്ഷേ ഇവടെ വീട്ടിന്ന് എല്ലാം ഇര്ന്നോണ്ട് കഴിച്ചിലായി കിട്ടിന്ന് പറയാ
ആഹ്
ഹോസ്പിറ്റല്ക്കോ എങ്ങനെയാ അറീല്ല എങ്ങനെയൊക്കോ ആഹ് എന്റെ മൂത്തച്ഛന് കട ഇണ്ടായിര്ന്നേ അപ്പോ അവര് കടേക്കൊക്കെ ഇങ്ങനെ പോവല്ണ്ടേനി എടക്കെടക്കൊക്കെ അത് അത്ര ഗൗരവം ഇണ്ടായിട്ടില്ലാക്കാ നോമ്പിനേന്ന്
ആഹ് ആഹ്
നോമ്പിന് ന നമ്മളെ തറവാട് വീട്ടില് നോമ്പ് സൽക്കാരം ഇണ്ടാവല്ലോ അതില് ഞമ്മളെ മുത്തച്ഛന്റെ ഭാര്യക്ക് ഇണ്ടായിന് മുത്തച്ചിക്ക് ണ്ടായിട്ട് അവര് വന്നീനി അപ്പൊ ഓര് നമ്മ ക്കറീല്ല ഓല്ക്ക് ഇത്ണ്ട്ന്ന്ള്ളത് നമ്മക്കറീല്ല അപ്പൊ നമ്മളെ പത്തിരി പര്ത്ത്ണെ മെഷീന് ഇണ്ടല്ലോ
ആഹ് ഹാ
അത് അവര് പരത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാന് പരത്തി പിന്നേണ് അവർ ക്ക് ഈ കൊറോണള്ള കാര്യം ഞാൻ അറീണത് പക്ഷേ അതിലൂടപ്പോ പകർന്നതാ തോന്നുന്നു എന്ക്ക് അവർക്കും ഇണ്ടായി എനിക്കുണ്ടായി പക്ഷേ മക്കൾക്കാര്ക്കും ഉണ്ടായില്ല മക്കൾ പാല് കുടി ക്ക്ന്ന മക്കളൊക്കെ ഇണ്ടായിനി ചെറിയ മോളന്ന് പാല് കുടിക്ക്യേനി പക്ഷേ അവൾക്കൊന്നും ഉണ്ടായില്ല എനിക്ക് ഇണ്ടായി കൊറോണ അവൾക്ക് അങ്ങനത്തൊരു ബുദ്ധിമുട്ടേ വന്നിട്ടില്ല അപ്പൊ അവർക്ക് ഇണ്ടായിട്ടില്ലേല്ലോ
ആഹ്
അതാ പറിണത്
ആഹ് കൊറോണാന്ന് പറിമ്പഴേ ഇബടെ പേടിയാ
നി നിങ്ങൾക്ക്ണ്ടേയിന്യോ കൊറോണ കൊറോണ പിടിച്ചിട്ട്ണ്ടോ
എനിക്ക്യ് കൊറോണ വന്നു പക്ഷേ അത് ഞാന് നേഴ്സാണ് രോഗിനെ നോക്കിയ സമയത്തൊന്നും എനിക്ക്യ് വന്നിട്ടില്ല ഞാന് മാസ്ക് മാറ്റിയിട്ട് ഒരു നേഴ്സിനോട് സംസാരിച്ചപ്പോ എനിക്ക്യ് കിട്ടി അവളാണെങ്കില് വീട്ടില് പോയി ട്ട് വന്ന ടൈമാര്ന്നു അപ്പം ആഹ് സ്ഥലങ്ങള് ഒരുപാട് അവള്ടെ ആഹ് ഏരിയ ഫുള്ള് സംഭവം ഇണ്ടായിരുന്നു അവള് ലീവിന് വീട്ടി പോയതാരുന്നു പോയിട്ട് വന്നിട്ട് അവള് ഇതിന് വന്നതാ ഡ്യൂട്ടിക്ക് കേറാനായിട്ട് വന്ന സമയത്ത് ആ ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത് മാസ്ക് മാറ്റിയിട്ടാണ് ഹാൻഡ് ഓവർ കൊടുത്തത് അപ്പൊ എനിക്ക്യ് എയറി പിടിച്ചു
കേറി പിടിച്ചു ഇപ്പണ്ടോ നേഴ്സിന്റെ പണി ഇപ്പണ്ടോ
ഇല്ല ഞാന് ഇപ്പം ഒരു വർഷായിട്ട് വിട്ടു റിസൈൻ കൊടുത്തു ഞാൻ
അഹ് എന്തേ അങ്ങനെ ചെയ്തെ
ഇങ്ങ ഇങ്ങനെ ചെയ്യാൻ കാരണം പിന്നെ ഉം ഞാ ഹസ്ബൻഡ് ഒരിടത്ത് ജോലി എനിക്കോ ഒരിടത്ത് ജോലി എന്റെ കുഞ്ഞ് ഒരിട്ത്തായി പോയി ഞങ്ങള് മൂന്നും മൂന്ന് എട്ത്തായിപ്പോയി ഉം ഇപ്പം ഞാന് ഹസ്ബൻഡും ഞാനും ഒന്നിച്ചാ ഇപ്പ താമസിക്കിന്നെ ആഹ് അപ്പം ഞങ്ങൾക്കും ഒന്നാമത്തെ കാര്യം ഒരു കുഞ്ഞേ ഉള്ളു